കേൾക്കുന്നുണ്ടാ
ആ ഇണ്ട്
എന്തൊക്കെവിശേഷം
നല്ല വിശേഷം
എന്തെടുക്കാ എന്ത നല്ല വിശേഷം
ഉം ഏ എന്തും എടുക്കല്ല
ഏഹ് വേർതെരിക്ക
ആഹ് ആഹ്
ഫുഡ്യ്ച്ച് ഫുഡ് കയിച്ചില്ലേ
ഏഹ് ആഹ് ഫുഡ് ഒക്കെ കഴിച്ചു ഫുഡ്ന്ന് പരി ഇന്ന് പരിപാടി ഉണ്ടായിനെ അപ്പൊ പിന്നേ അടുക്കന്ന് കഴിച്ചു ഇന്ന് കുറ്റുസ ഇണ്ടായിന് ആ കിടക്കലില്ല ഏഹ് കിടക്കല് ചെ ഇപ്പൊ കടക്കും കുട്ടികളൊക്കെ വെച്ച് കുട്ടികളൊക്കെ ഒന്നായിട്ട് പിടിച്ചലിച്ച് കടത്താണെങ്കില് അപ്പൊ കടക്കും ഉം അപ്പൊ ഞമ്മളും കിടക്കണം ന്നാലേ ഓലോന്ന് ഒറങ്ങി കിട്ടുള്ളൂ നമ്മളൊന്ന് ആദ്യ കണാറേണ്ട വരും
ആഹ് അത് ശരി
ഉം
എത്ര പിള്ളാരുണ്ട്
നാലാളുണ്ട്
ഏഹ്
ഉം
ഉം ഇന്ന് സ്കൂളില്ലാത്തോണ്ടേ എനക്ക് ഒരു ഒരു മോൻ
ഏ ഏയ് ചേർത്തിനോ
അവന് മൂന്ന് വയസായി
ഏ അങ്കൽവാടി പോവക്കാറല്ലേ
അംഗലവാടിൽ കൊണ്ടാക്കിയില്ല പോണം പോണം പറയു ഓന് കൊണ്ടാക്കണം ഒഴിവ് കിട്ടില്ല
ഏയ് അത് അടുത്തണ്ടെങ്കി കൊണ്ടക്കൂടെ ഞങ്ങളതൊക്കെ ഇത എന്നും കൊണ്ടാക്കലണ്ട്
എന്താർഞെ
എന്റെ മോളുണ്ട് മൂന്ന് വയസ്സായത് അംഗൽവാടിയിൽ എന്നും കൊണ്ടാക്കൂ പറയാ
എന്താ പറഞെ
അംഗൽവാടില്ലേ എന്നും കൊണ്ടാക്കലുണ്ട് പറയാ എന്റെ മോളെ
ആ ചെറിയ മോളുണ്ടാവുംല്ലേ
ആഹ് ചെറിയ മോളുണ്ട് അപ്പൊന്നും കൊണ്ടാക്കും ആ അദ്യത്തിലൊക്കെ കെഴപ്പില്ല പോണില്ല പറയുന്ന നോലോലക്കളൊക്കെ ഉടായേനീ പിന്നെ ഒക്ക് ശീലായി ഇപ്പൊ ഒക്ക് പോവാൻ തിർപ്പതിയ അങ്ങനെ കൊണ്ടാക്കിയാ മതി അപ്പ എക്ക് പരിജയള്ളോ ഇനിപ്പോ നഴ്സറിയിലായിട്ടും ആ ചേർത്തണ്ടല്ലേ
ആഹ്
ഉം
കുട്ടികളണ്ട് ഓലോടൊപ്പം കളിക്കാനുണ്ടെങ്കിലേ പിന്നെ ഓൾക്ക് തീർപ്പതയാവും പോവാനും
ആഹ് ഇവിടന്നാണ്ട് പോയി കിട്ടിയ കുറെ കുട്ടികളൾണ്ട് പിന്നെ ഇപ്പൊ ഭശനൊക്കേ നല്ലേ ഉണ്ടല്ലോ അയിന്റെടി മുട്ട കിട്ടും മിട്ടായി തരും എന്നൊക്കെ പറഞ്ഞാട്ടെ ഓലവടെ നിക്കണത്. ഉം ഇന്നിട്ട് ചെലപ്പോ പറിംഇന്ക് ടീച്ചർന്ന് മിട്ടായിതന്നീലാറിം ഇപ്പ ഇന്ന് ട്ടായിട്ടൂലല്ലോ.
ആഹ് പിന്നെ ചായായോ?
ഇൽ കടി ഇണ്ടാക്ക ചെലപ്പൊ എപ്പോളേ ങ്കിലൊക്കെ വയംമ്പെരിയോ അങ്ങനൊക്കെന്തേ ഇണ്ടാക്കൊള്ളു. എപ്പളൊന്നും ഇണ്ടാക്കൂല ഇന്നപ്പോ എത്തും ഇണ്ടാക്കിയിട്ടൊന്നുല്ല ഇന്നപ്പോ ഒക്കെവിട്ന്ന പോയിന് കളിക്കാന്. ഇനി എപ്പളാണാവോ ചായക്കടി ചായക്ക് കടി കടിഅറഞവരും. ഞാൻ ബിസ്കറ്റ് കടെ പോയാണ്ട് ബിസ്കേറ്റാങ്ങി പോരും കുട്ടികളയ്. ആ ഞ അയക്കില്ലേ പിന്നെ ബേക്കറി പിന്നെ തോനെ കൊടുക്കല്.
ആഹ്.
കൊറേ ചോദിച്ചതാണ് ഓൽക്കൊരു പേരിനെ ചായക്ക് കടിക്ക്. പേരിന് എടുതൊടുത്താതി കൊറച്ചാള് വാങ്ങിയെച്ചാല്.
അയ് ശരി വേറെന്തൊക്കെ മഴ ഇണ്ടായിക്കൂടെ.
ഇല്ലെയ്‌ മയ ഇന്ന് പെയ്തിയില്ലല്ലോ.
ആഹ്.
ഇന്ന് ആട ആട മഴേയ്തിനോ ഇന്ന് ഏഹ് ആട മഴേയ്തോ?
ഇല്ലല്ല ഇവടെ വെയില.
ഏഹ് ഒരുവിധം സ്ഥലത്തൊന്നും ഇന്ന് ഇപ്പൊ പെയ്തില്ല ഇന്ന് കൊറെ ഒരുവിധം കണ്ട്പഴ് ച്ചണ്ട കൊറച്ച് വെയിലൊക്കെ അര്ച്ന്ന് ഒന്ന് ഒലർന്ന് കി. ട്ടിയ അമ്മക്ക് ആഹ് ഡ്രസൊക്കെന്നയ്. ഒലർന്ന് കിട്ടാനന്ന് ന്ന ലേസൊന്ന് ഉം ആഹ് വെയിലത്തിട്ടാ പണി ആയി വെയിലത്തി ട്ട പിന്നെ അമ്മളത് അത് നോക്കിക്കണം അല്ലാഞ്ഞാല് അത് പിന്നെ ഒന്നൂടി നനയുള്ളൂ.
അയ് ശെരി.
വെറെ എറയലാണയ് അമ്മളത് വാർപ്പിന്റെ മോളില് എറയലറിന്റ്. ആട അയലെട്ടീക്ക അപ്പോം ഒന്നു ഒലരുമ്പോ അമ്മള് കോണിക്കൂട് കൊണ്ടേയ് കെട്ടും കോണിക്കൂട്ടില്. വെച്ചണ് അമ്മള് അയല് കെട്ടി വെച്ചണ് പിന്നെ അയിമ ഇട്ടു പിന്നെ രാത് ത്രി അമ്മള് കെടക്കുമ്പോ അവിടെ ന്ന് അയില് കെട്ടും രാവിലെ ആകുമ്പോ ഇടുത്ത് ഒയിവാക്കും ചെയ്യും. അപ്പം ഏതായാലും ഫെൻ ഇടൂലെ അമ്മള് അപ്പൊ അങ്ങനൊണെങ്ങി കിട്ടും ആഹ്. അയലൊക്കെ ഇങ്ങനെ പോണു മയത്തങ്ങനൊക്കെ നടക്കൂള്ളൂ.
ഉം ഇന്നേതായാലും ഒന്ന് നല്ല തക്കം കിട്ടിണ്ട്.
ആഹ് ഇന്ന് ദാ തക്കം കിട്ടിണ്ട് നിങ്ങക്ക് വാഷി മെഷീണ്ടോ?
ആഹ് ഞങ്ങക്ക് വാഷ് മെഷീണ്ട്.
ഏഹ് അതോണ്ട് പിന്ന കൊയപ്പല്ല അയിന്റൊരു കാറ്റിട്ടിയാ മതിയല്ലോ. ഏഹ് ഇൻക്ക് പിന്നെ അൽ ആഹ് അൽ ആഹ് ഏഹ്. ആസമുണ്ടോ?
ആഹ് പോവിണ്ടേയ്.
ഏഹ് എന്താ പഠിക്കണെ?
ഞാന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻല്ലേ.
ആഹ്.
അയിന് ചേർന്നിണ്ട്. ആറുമാസത്തോളായി ഇനി ഒരു മാസം കൂടെ ഇണ്ട്. അപ്പൊ ആഹ് പിന്നെ ജോലി കേറ.
ഉം.
അപ്പൊ ഞാൻ വാഷി മെഷീനീലിട്ട് ഒന്നട് ഒണക്കിട്ടാണ് ഏഹ്. തോരട രാവിലെ ആവുമ്പത്തിന് ആഹ്.
ട്ടുലെ പഴയ വാഷിങ് മെഷീല്ലാതോണ്ട് ഞാൻ ഇങ്ങനെ ഈല് എറ ഇട്ടാട്ട്ന്നെ. വെള്ളൊക്കെ ചോർന്നിട്ട് പിന്നെ ഓണികൂട്ക്കണ്ടാക്കും അല്ലയ് ഓണികൂട് ഒന്നായിട്ട് വള്ളയ് അകത്തിക്ക് വരൊല്ലോ.
ആഹ്.
പിന്നെ അങ്ങനെ ചെയ്യാല്.
ഉം
പിന്നെ വേറെ എന്തൊക്കെ ഇണ്ട് നിങ്ങൾ എന്തെങ്കിലും കടി ഇണ്ടാക്കിണോ?
എന്താ പറഞ്ഞെ?
എന്തേം കടി ഇണ്ടാക്കിണോയിച്ച
ഇല്ലല്ല ഇണ്ടാക്കില്ല.
നേഹ്.
കുട്ടിയെ ഉണ്ടാക്കിയാല് ഓന് കയിക്കൂല. വെറുതെ ഇണ്ടാക്കി വേക്കണ്ട ആവശ്യം വരാ.
ഇന്ന് ഫുഡൊക്കത്തെ?
ഇന്ന് സാധാ ചോറും ആഹ് സാധാ ചോറും വെള്ളരിക്കകറിയും മീൻഫ്രൈയും
അഹ് മതിയല്ലോ
ഇങ്ങക്ക് എന്താ
ഉംന്ന ഇൻക്ക് ഞാൻ പറഞ്ഞില്ലെ ന്ന് കുടിൽക്കാല് ഇണ്ടായിന് അപ്പോ ചി ക്കൻ ബിരിയെണി
ആഹ് അപ്പൊ രാത്രിക്കക്കെ ഇണ്ടാക്കില്ലേ
രാത്രിയേക്ക് ഞ്കെ ണ്ടാക്കിയിട്ട് വേണം എത്ത ണ്ടാക്കാങ്ങെ രാചുത്രക്കാ ഒന്ന്ന്നും ഒറച്ചിട്ടില്ല എളുപ്പള്ള എന്തെലൊക്കെ ഒരു വഴിണ്ടോ നോക്ക
ആഹ് ആഹ അയരാ ഉച്ചക്കും വൈന്നേരത്തിനും ഒരുമിച്ച് ഇണ്ടാകലാ
ആഹ് അങ്ങനെ ഇണ്ടാക്കലാണ് ഇണ്ടാക്കുമ്പോ അങ്ങനെ ഇണ്ടാക്കല ശേ ന്ന് ഇങ്ങ പരിപാടിള്ളോണ്ട് അല്ലവിന്ന് പിന്നെ മക്രോണിക്ക് ഇവിടെ കടെല് ആഹ് ആഹ് ആഹ് കടയില് മക്രോണിക്ക് പറഞ്ഞയച്ചേ ചേച്ചേ മക്രോണിടെ കഴിഞ് കടയിലല്ലാറിഞ്ഞു ഇനിയിപ്പം വേറെ എന്തേ നോക്കണം
അങ്ങനെറ്റൂലെ
നൂഡിൽസ് പറ്റൂല നൂഡിൽസ് ഇപ്പ ഇവിടെ നാല് കുട്ടികളുണ്ട് പിന്നെ ഞാനുണ്ട് പിന്നെ ഒരു അഞ്ചെട്ടണ്ണം ഏതാലും മാണ്ടേ ഉം കുറച്ചെങ്കില് കൊടുക്കാന് വാ വാള അറിയില്ലല്ലോ മക്രോണിയ്ന് കുറച്ണ്ടാവും അൻമ്പർപ്യക് വാങ്ങിയാലും കുറച്ണ്ടാവും
ആഹ് ക്കുമ്പോ കൊ
ആഹ്
ങ്‌നെണ്ടാകാല്
എന്ത് മാക്രോണിയോ നമ്മള് ചിക്കൻ കറിക്ക്കെ ഇട്ണാതിരി പോലെന്നെ എല്ലതു അഹ് ചിക്കൻകറിക്ക് ഇട്ണപോലെന്നെ എല്ലു ഇടു
ആഹ് ആറേ ഇഞ്ചുണ്ടെഷല്ലെ കേൾക്കണില്ലേ
ആഹ് ഇവിടെല്ല അവിടെ തോന്ന്ണ്ട്
എന്തറിയില്ല അടച്ച്മുടിയിട്ടാ തോന്നുണ്ട് കേൾക്ണ് ല്ലേ
ഏഹ് ആഹ് കേക്ക്‌ണ്ട്
ഏഹ്
അവിടെ ത് കറിക്ക് തേങ്ങയ്ക്കെണ്ടോ
ഇല്ല്യന്നെ തേങ്ങല്ല്യ
ഇല്ലേ ഉം ഒരറ്റ തേങ്ങൂലേ ഉം ഞങ്ങക്ക് ഒരു തേങ്ങണ്ട് ആഹ് ഒരു തെങ്ങ്ണ്ട് അയ്മന്ന് ആഹ് ഞങ്‌ക്കും തന്നെ ഒരു തേങ്ങള്ളു അയിമന്ന്ങ്ങനെ വീണ് വീകും ഇന്ന് പ്പം കുറേ ആയി ഇടീപ്പിച്ചി ട്ട് അങനെങ്‌ അങ് വീണോണ്ട്ക്കണേ എപ്പളാറീല കാറ്റ്നെക്കെ വിയുമ്പോ തലേക്കൊക്കെ വിണാൽ കുടുങ്ങില്ലേ
ആഹ്
ഉം
പിന്നെന്തൊക്കെയ വേറെ അഹ്ക്കെ നല്ലത് ങ്ങട് ട്ക്കെ പോയി മോനമോളോ?
മോനാണ് മോനവിടെ കളിക്കണ് ഇപ്പ നാത്തു വന്നീണ്ട് തോന്ന്ണ്ട് അവനെ അച്ചേക്ണ്ട് ഞായറായ്ചയതോണ്ടെ
ആഹ് നാത്തുന് കുട്ടികളില്ലേ
ആഹ് ഒരു മോനുണ്ട്
ഏ അപ്പം ഞ ലീവ് കഴക്കാറല്ലേ ലീവിന് ബുക്ക് ക്കൊന്നും വേണ്ടല്ലോ ചെറിയ കുട്ടിയല്ലേ
അതെന്ന
ഏ അപ്പൊ പിന്നെ ആ അപ്പ പിന്നെ എപ്പഴും വരാലോ ആഹ് കൂടുത ഡസ്സക്കൊവുമ്പനോ വരണേ
ആഹ് അതൊണ്ടാണ് ഉം സ്കൂള് ഇപ്പോ ശനാഴ്ച ഞായറാഴ്ച ഇലേലും അന്ന് മദ്രസും ണ്ടാവും
വദിസ വന്നാ നിക്കയക്കൂലേ
ആഹ് അവര് ശനി ഞായറും നിക്കും
ഏഹ്
പ്പൊ ഇന്നലെ വരാൻ കൂടിയില്ല ഇന്ന് വന്ന് പോവാന ആക്കാരം അത് കുട്ടി ഓ നാത്തുന്റെ കുട്ടി വലിയ കുട്ടിയയിണ്ട് ഒന്നിലറ്റാണ് അല്ലല്ല ഒരു മോനെന്നെൻ
അവൽദാ
അതന്നെ ഒരു ഒന്നാം ക്ലാസ്സിലായിണ്ട്
ആ അപ്പൾ പിന്നെ സ്കൂൾ ഉണ്ടാവല്ലോ
ആഹ് ഓനെ സ്കൂളിൽ ചേർത്തിണ്ട്
ആഹ് പിന്നെ വീട്ടിൽന്ന് പോവാൻ കഴിയേക്കും
ഇലും ചേർത്തിണ്ട് അപ്പൊ ആഹ് വേറെന്തൊക്കെ?
വേറെന്താങ്കക്ക ങ്ങനെ പോണ്
ഉം ചായ കച്യോ
ചായ കാച്ചില്ലേ ഇപ്പ കട എത്തുല പിന്നെ ചായ കാച്ചില്ല ചായ മാത്രം കളിച്ചിട്ട് കാര്യമല്ലേൽ ഓല്ക്ക് ഐക്കൊരു കടി കിട്ടണം
ഉം
അപ്പൾ ഇന്ന് കാച്ചില്ല പിന്നെ കോയ്ക്കളൊക്കെ ണ്ടോ?
തല്ലന്ന
ഇവിടെ നാട്ടിലില്ല പോയിട്ട് നാലഞ്ച് അഞ്ചാറ് മാസനായി ഹലോ കേക്കണില്ലേ ഹലോ ഹലോ ഹലോ കേൾക്കുന്നില്ലേ പിന്നെ വേറെ എന്തൊക്കെ അവിടെ ചായ കൂടി ഒക്കെ കഴിഞ്ഞോ